കേക്ക്ണ് ണ്ട് മ മക്കളെത്തിയോ
ആ മോൻ വന്നു ചായ വെച്ച് കൊട്ത്തു
ആ ആ
അപ്പൊ രാവിൽത്തെ ഫുഡ് ആ ചായ വേണം അവനിക്ക് വന്നുകയിഞ്ഞ പിന്നെ ബേക്കറിയോ അല്ലെങ്കി എന്നാ രാവിൽത്തെ ഫുഡോ ചോറായാ ചോറ് കൊട്ത്താലും മതി അങ്ങനെ ആഹ് എന്തെങ്കിലും ഒന്ന് വേണം എന്നിട്ട് മദ്രസയിലേക്ക് പോവും
ആ വൈകുന്നേരം ആണോ മദ്രസ
വൈകുന്നേരം ഇവിടെ ഇവന് മാത്രായിട്ടരുത്ത എടുക്ക്ണതാ
ആ ആഹ് ട്യൂഷൻ പോലെ എടുക്ക്ണ്ടാവും ല്ലേ
രാവിലെ നമ്മള് മദ്രസയിൽ വിടാൻ വേണ്ടി പോയാ അപ്പം ഇത് ഒരു ടീച്ചർ തന്നെയാ ഒരു പ എട്ടൊമ്പത് പിള്ളേർ അല്ല ഏ ഏ ഒന്നു മുതല് ഏഴാം ക്ലാസ്സ് വരെ പഠിപ്പിക്കണോല് ടീച്ചറന്നെ അ ആ അങ്ങനെ അവര് വേറെ ആൾക്കാരേം കേറ്റൂല്ല പഠിപ്പിക്കാനായിട്ട് വേറെ ആൾക്കാർ നി സമ്മയ്ക്കൂല്ല അവർക്കന്നെ ഫീസ് വേണെന്നും പറഞ്ഞ് ഉം അ ഓൾ ഞാൻ അവിടെ വിടൂല എന്ന് വെച്ചാ നമ്മൾ പോ വിട്ട്ട്ട്കാര്യല്ല അ
ആ എത്ര ഒരു ക്ലാസ്സില് ഒരു ടീച്ചർന്നെ നോക്കീട്ട് എത്ത്ണ്ല്ല ഇങ്ങട്ടപ്പോ ഇത്രയും ക്ലാസ്സില്
ആ പത്ത് മുപ്പത് പിള്ളേരുണ്ട് അവിടെ മൊത്തം മൊ ഇപ്പ അത്രേ ഒള്ളൂ ഈ മുജായിത് അയ്ന്റെ അയ്ന്റെ ആയോണ്ട് ഒത്തിരി പിള്ളേരില്ല
പിള്ളേർണ്ടാവില്ലല്ലേ നമ്മില് ഒരു കുട്ടിയാളുണ്ട്
ആ ആ അപ്പൊ ഈ പൊരുളെ വീട്ടില് ഇത്താട്ടെ ഏപ്പിച്ചേക്കണെ
ആ
അവര് വൈകുന്നേരം ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ചായയും കൊടുത്ത് അങ്ങോട്ട് വിടണം. ചായ എടുത്ത് വെച്ച്
അതെന്തായാലും ഒരു കുട്ടിനെ ഒരാള് നോക്ക്ണത് ന്ന് പർഞ്ഞ് കഴിഞ്ഞാലത്
ആ വേറെ ആരും ഇല്ല അവിടെ പിന്നെ ഇപ്പൊ ഒരു കുഞ്ഞ് കൊച്ചു വന്നിട്ട്ണ്ട് ന്ന് പർ പർഞ്ഞ് ഒര് അടുത്ത അ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു കൊച്ച് കൂടെ വന്ന്ട്ട് ണ്ടെന്ന് പറഞ്ഞു എന്നാലും വേണ്ടില്ലല്ലോ അതുകൊണ്ട് ഞാന് അങ്ങനെ ഏപ്പിച്ചു എന്തായാലും നമുക്ക് പഠനം കിട്ടിയാതിയല്ലോ
അല്ല മോന് എണീച്ചിട്ടില്ല.
ആ ആ ആ എല്ലരു കുട്ടികൾ വന്നോ
മോളെത്തീട്ട് കൊർച്ചേരായി ഉം
പിന്നെ
പിന്നെ പിന്നെന്താ അങ്ങനെ പോണണ്ട് രാത്രി ഇല്ലേ ച നോമ്പാണ്
ആ അത് വൈകുന്നേരത്തേ കൊണ്ടാക്കാൻ തുടങ്ങിയില്ലേ
ഇല്ല തൊടങ്ങട്ടെ ഞാൻ നെയിച്ചോർ വെക്കണം വിചാരിച്ചിക്കണ് അപ്പൊ ഇനിയിപ്പോ ആ സമയത്ത് നോക്ക വിചാരിച്ച് ഏ മോൾകാ ചോറോ നെയ്ചോറോ ബീഫോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആണെങ്കി അത് അങ്ങോട്ട് പോകും
ആ ആ
നോടല്യ സത്യാണ് കുക്കറിലൊരു വിസി അടിച്ച് കഴിഞ്ഞാലേ
നിസ്കരിക്കാനാണ് എളുപ്പം പണി കഴിയും
ഉം
നമ്മക്ക് എനിക്കൊക്കെ ചോറന്നെ വേണം വൈന്നേരം ചപ്പാത്തി രാവിലത്തെ ഭക്ഷണൊകൊണ്ടോയി ഞാൻ കഴിക്കേയില്ല
അതെ ഇഷ്ടം
അല്പം എങ്കിലും ചോറ് വേണം എന്നാലല്ലേ നമുക്കൊരു തൃപ്തിയാവുള്ളൂ
സിമോയ് വക്യോക്ക.
എക്ക് ചറപ്പ മുതലേ അങ്ങനെ ഈ രാത്രി കിടക്കാനിട്ട് വയറ് നർഞാടക്കണം. അതുകൊണ്ട് ഞാ നേരത്തെ കഴിക്കല്ല കിടക്കാറാവുമ്പോ കഴിക്കുള്ളൂ. എന്നാലേ എനിക്ക് ഉറക്കം വരില്ല.
ഫസ്റ്റ്ക്കെ എനിക്ക അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അങ്ങനെ ശീല ശില
ആ ഇപ്പ പിന്നെ ഒരു ഇച്ചിരി എനിക്ക് ആദ്യയൊന്നും ഒട്ടും പറ്റൂലാരുന്ന് കഴിക്കാതെ കിടന്നുറങ്ങൂല്ല അതുകൊണ്ട് എന്റെ അന്നച്ചിയൂട് എന്നും പറയുരുന്നു ആ നിന്റെ പക്ഷത് അത് നിന്നെ തോൽപ്പിക്കാം എനിക്കിന്ന് ഞാൻ എന്ത കേറി വഴക്കുണ്ടായി കിടന്നാലും പിന്നാ ഭക്ഷണം കഴിക്കാൻ കിടക്കൂല എനിക്ക് ഉറക്കം വരില്ലാന്നറിയാം അതുകൊണ്ട് നമ്മള് പിണങ്ങിട്ടൊക്കെ കിടക്കുമ്പോഴേ എന്തെങ്കിലും ഒരു കാര്യത്തി പ പിണങ്ങുല്ല അവ ആവശ്യ നമ്മുടെ ആവിശ്യം നടത്തിയെടുക്കാന് അപ്പം ഭക്ഷണം കഴിക്കാൻ അറിയാ നമ്മള് ആദ്യക്കെ പറയും ഞാന് ഇൻക്കൊന്നുംവേണ്ട ഞാൻ കയ്ക്കൂല്ല ന്നൊക്കെ പറയും അതെ ആ അപ്പൊ പിന്നെ ഞാൻ പയ്യെ കഴിക്കും പറയാ നീന്റെ ത ഒപ്പിക്ക അതിനെ പറ്റോളു ആഹ ആ ഒർക്കം വരില്ല അല്ലെങ്കി പി പിടിച്ചിരിക്കും വെഷന്നാ പിന്നെ ഒറക്കം വെര്ല്ല അതാ അവിട കിടക്കാൻ നേരത്തെ കഴിക്കണം നേരത്തെ തന്നെ പരമാവധി നേരത്തെ കഴിക്കണം കഴിക്കണക്കെ ഓർക്കും എന്നാലും കിടക്കാന വറെ എന്തങ്കും കഴിക്കേണ്ടി വരും പിന്നെ
അത് ചില ആളുകൾക്കു അങ്ങനത്തെ ആളുകൾ അധികം വണ്ണം വെക്കുല
നി എനിക്ക് ആദ്യം ശെരി ആദ്യം എനിക്ക് വണ്ണവില്ലായിരുന്നു എനിക്ക് ഇപ്പം വണ്ണായി
തന്നെ ആഹ ഇന്റെ ഇക്കാന്റ അനിയന്റെ ഭാര്യണ്ട്. ആള് ഇതേപോലെന്നെ നല്ലോണം ഭക്ഷണം കഴികു പക്ഷെ ശരീരത്തിൽ ഒട്ടും പിടിക്കൂല. ഞാനാണെങ്കിൽ പച്ച വെള്ളം കുടി ചെയ്ഞ്ഞാലും തടിക്കും.
ആ ഹ് ഹ്
അങ്ങത്തെ ശരിരാ
എന്റെ വീട്ടിൽ എനിക്ക ഏറ്റവും കൂടുതൽ അന്നൊക്കെ വണ്ണം കുറവ് വീട്ട വെച്ചക്കെ ഇപ്പം ഏറ്റവും വന്ന വെച്ചിട്ട എനിക്ക ഇപ്പം പിന്നൊ പത്ത് ദിവസായില്ല അപ്പ ഇനി എന്തായാലും മണേ കഴിക്കുകളൂനി ബാക്കിയെല്ലാം തീർന്നല്ലോ അല്ല അപ്പൊ
ന ചെറുപ്പത്തിൽ കാച്ച് കഴി കഴിഞ്ഞമ്മ ശരീരത്തി ഇങ്ങെ ഓരോും ഇങ്ങെ കണ്ടു തുടങ്ങും
ആഹ
നമ്മള് ചെ ചെറുതിലെ കഴിച്ചിതിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് വരിക കുറച്ച് കഴിയുമ്പോഴാണ്
അത് ശരിയാട്ടോ അ അണ്ടൊക്കെ മെലിഞ്ഞിരുന്നൊക്കെ ഇപ്പ നല്ല തടിയും ചല്ലിയിട്ടിരിക്കണ ഉ തടി ഉള്ളവർ ഇപ്പ ഉണ്ടായി ണോ ഉ
ഞാനൊക്കെ കൊറച്ച കൊറ വലിയ തടൊന്നും തടച്ച് കഞ്ഞ അൻമ്പത്തഞ്ച് കിലോ അതെന്നെ ഉള്ളൂ പക്ഷാ എന്നാലും പത്രൊക്കെ ഇണ്ടില്ലേ ഞാൻ എനിക്ക് ന എന ഓവറായിട്ട് തോന്ന വേണ്ട ആണ്ടാവില്ലേ ഞ അത ആയിറ്റയ ഉള്ളൂ
ആ ഹൈറ്റിനുള്ള ആ ഇത ഉള്ളൂ നമ്മൾ ഈ തൂക്കോ ഇതൊക്കെ എ നോക്കുവല്ലോ ആ അപ്പൊ ഹൈറ്റ് ഇവിടെ കറക്റ്റ് നി ഇനി കൂടിയ
ആഹ് ഞാന് ഇങ്ങനെ പറയും ഇതേപോലെ നമുക്കൊരു മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് സേന ഡ്രസ്സ് ചെയ്യണെന്നുണ്ടെങ്കില് അധികം അങ്ങോട്ട് വണ്ടണം നിൽക്കാൻ പാടില്ലല്ലോ
പിന്നെ കണ്ട ആൾക്കർ ഇപ്പഴും എനിക്ക് വണ്ണ വരുന്ന പറയണ ഹ ഹൈറ്റ് ഉള്ളോണ്ടേ അപ്പ എനിക്ക് വെയിറ്റ് വന്നണെ എല്ലും എല്ലാം മൂത്ത മൂ ഇതാവല്ലോ ഇപ്പൊ എല്ലാത്തിനും വെയിറ്റ് കടുവാണല്ലോ അതുകൊണ്ടായിരിക്കും ആൾക്കാര് പറയണം എനിക്ക് വണ്ണം കുറവാന്നാണ്
ഉം
ഉം എന്ത ഇനി എന്തായും ഒന്നും നോക്കൂ ഇല്ല ഇതേപോലെന്നെക്കെ പോള്ളൂ ഇല് ഒത്തിരി നമ്മള് വണ്ണം വെക്കന്ന് നോക്കണ്ട നമ്മക്ക്
ഫ ആ ബീഫ് പൊറത്ത് വെച്ചിരുന്നതാ എപ്പൊ ഏകശം തണുപ്പ- ഇപ്പൊക്കെ വിട്ടക്കണം കട്ട് ചെയ്ത്ണ്ടേ അതങ്ങോട്ട് വിസില അടുപ്പി വെച് കഴിഞ്ഞ- പിന്നെ
ചിക്കനായിട്ട് ചോറ് വെക്കുമ്പ ചിക്കനാ നല്ലത് അല്ലേ
ആ ആ പിന്നെ ഇത് ബീഫ് വാങ്ങിച്ച വെച്ചത് ഇണ്ടായിരുന്നു
ആഹ ആഹ
നശി -
ബീഫ് റോസ്റ്റ് ചെയ്ത കഴിക്കണ ഏറ്റവും ടേസ്റ്റ് അല്ലേ
ആ ഞാൻ റോസ്റ്റ് ആക്ക കുക്കറിലും ഇങ്ങട്ട നന്നായിട്ട് വേവിക്കും വെള്ളം അധികംല്ലാണ്ടങ്ങോട്ട് വ വേിച്ചിട്ട് പിന്നെ ഉള്ളീൻ തക്കാളിയൊക്കെ വാട്ടിട്ട്- അതില ഇട്ടൊണ്ട് റോസ്റ്റ് ആക്കിട്ട എടുക്കും
അത് ഞങ്ങള് പയ്യെ പകുതി വേവിച്ചിട്ട് എന്നെപകുതിൽക്കൂടി വേവിക്കും എന്ന്- വെള്ളം വറ്റിച്ചിട്ട് അങ്ങോട്ട് സവോളൊക്കെ വയറ്റി ഉരുളിലേക്ക് ഇടും അ്-
അങ്ങനെ തന്നെ ഞാൻ അത് നല്ല ടേസ്റ്റാണ്നെ അത് സാവധാനം സ്ലോ ശരിക്ക അതങ്ങനെ വിറകടുപ്പില് ഇങ്ങട്ട ആ കനല് ഇങ്ങനെ കിടന്നതകണം
ആ അതാ ഏറ്റവും ടേസ്റ്റ് നമ്മള് ഉദ്ദേശിക്കേകാട്ടിലും ടേസ്റ്റ് കിട്ടും അതിന് പക്ഷെ നമ്മൾ ഗ്യാസിലകുമ്പോ അത്രയും ടേസ്റ്റ് ഇല്ല
സത്യാണ്
മുട്ട കൊത്തിട്ട് ആ പല ആ തേങ്ങ അപ്പത്തിനും ടേസ്റ്റ്ണല്ല അങ്ങനെ ഈ വഴറ്റി എടുക്കുമ്പോൾ മുട്ടയൊക്കെ ഒത്തിരി ഉണ്ടാക്കുവോ പല ദിവസം ഉണ്ടാക്കവോ
ആഹ ഫുഡൊക്കെ അല്ലതെ ഉണ്ടാക്കും
ഉം എല്ലാ രീതിയും അറിയായിരിക്കും
ആഹ എല്ലാ ഇത അറിയും ഇങ്ങനെ പുഡിങ് ഐറ്റംസും അതുപോലെ തന്നെ കേക്കും പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കും പിന്നെ നമ്മളെ ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ്
ഉം ഉം ഞാനും ബിരിയാണി അങ്ങനെ ആ കേക്ക് ആ കേക്ക് മാ ഉണ്ടാക്കി കേക്ക പക്ഷ എന്നാൽ അത്രയും ഞൻ കേക്കണ്ടാക്കാൻ പോയില്ല പിന്നെ ആദ്യൊക്കെ ഓവൻ മേടി- എനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാന് ആ ഒരു ഇതിൽ ഉണ്ടാക്കി പിന്നെ-
ഞാന തന്നെ മക്കള മക്കളെ ബർത്ത്ഡക്കെ ഒക്കെ ഉണ്ടാക്കും അല്ലാണ്ട് വെറുതെ ഉണ്ടാക്കൊന്നുമല്ല
ബർത്ത്ഡേക്ക് ഒക്കെ ഇവിടെ വാങ്ങിക്കൊണ്ട വരും അപ്പം. ഇപ്പം ആദ്യക്കെ ഞാൻ ഉണ്ടാക്കുവായിന്നു ഇപ്പം വാങ്ങിക്കൊണ്ടു വരും
ആഹ
പൈസം വഴക്ക് കൂടി പറഞ്ഞു ഓവൻ ഇടക്ക് ചൂടുന്ന് ഓണാക്കി നോക്കയില്ലന്ന് പറഞ്ഞോൊണ്ട്
ആഹ ഓവന അതിനൊക്കെ പ്രയജ എനിക്ക് എയർ ഫ്രയറും ഉണ്ട് ഓവനും ഉണ്ട് എയർ ഫ്രയർ പിന്നെ ഞാന് മോൻകിള നട്ട്സ് വറുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കെ ഇങ്ങനെ ഉപയോഗിച്ചു ഓവന അടക്കെടക്കും പിന്നെ ചിക്കൻ ഗ്രില്ലി കേട്ടോ ഞാനും ഓവനില്
ആഹ ആഹ് ച അതല്ലേ ടേസ്റ്റ്
ആഹ് ആഹ് പിന്നെ നല്ല പിന്നെ ബർദിക്കണ്ട് മസാല ഇട്ടിട്ടെ
ആന്നെന്നെ എങ്ങെയെ കാണിച്ചോക്ക പിള്ളേർക്ക് ഇഷ്ട- ദാനം
ഞാൻ അധികം നമ്മള് പുറത്തന്നും അങ്ങനെ അധികം വാങ്ങിക്കലില്ല ആ ഹസ്ബൻറ് ഇല്ലാത്ത കൊണ്ട് ഞാൻ തന്നെ- കുക്ക് ചെയ്ത കൊടുും മക്കൾെന്തെലും ആഗ്രഹം പറഞ്ഞ കഴിഞ്ഞാ മോളെന്തേലും പറഞ്ഞു കഴഞ്ഞാൽ നമ്മ തന്നെ വീട്ടിലണ്ടാക്ക കു എും ഫുഡ ഒക്കെ ഞങ്ങനെ ഉണ്ടാക്കും
ഇവിടെന്ന ഇക്ക് നമ്മള് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടില്ലേ മക്കളെ അപ്പ തന്നെ വിളിച്ചു പറയും അച്ചി കുഴ്മന്ത് വാങ്ങിത്തരാവാ ഞാൻ പറയും ഇവിടെ സ എന്നെടുത്ത് ചോദിച്ചിട്ട് വാങ്ങിക്കടുക്കുകുന്ന് പറയും പേ പിള്ളേെ പറയുമ്പോഴ ഇപ്പൊ തന്നെ വൈകുന്നരംരുമ്പോ കൊുവന്ന് കൊടുക്ക
ആഹ
ഞാ എന്നിട്ട് വിലക്ക നമ്മള ഇരിക്കുന്ന ചണ്ടാക്കി ഒരു ചോറ് എപ്പടും ബാക്കിയാവുന്ന പിന്നെ ദസം പഴചോറാവുമ്പോ ഭയങ്കര പാല്ല നമു കഴിക്കും ിക്കാന ഉ ഞൻ അറവൂല്ല വിളിച്ചു പറയണു
ആ അപ്പം ഇ ഇപ്പ എന്താ പറയാഈ പുൊറത്തുന്ന് വാങ്ങണ ഫുഡ് കുട്ടികൾക്ക് അത്ര നല്ലതുംല്ല അ ഒക്കെ അജിനമ്മോട്ട ചേർത്തിട്ടല്ലേ വരത്
അതില് പിലർക്ക അതില് വേറെൊരിതാ
ആഹ നമ്മള് പറഞ്ഞു കൊടുത്താലും മക്കൾക്ക് അതൊരു ദേഷ്യക്കാരം എന്തെങ്കിലും അങ്ങനെ ചെയ്യേണ്ട പറഞ്ഞ കഴിഞ്ഞാലും അവർക്ക്െന്തോ നമ്മളുടെ ഒരു ദേഷ്യംമുള്ള പോലെ
ആഹ നമ്മള ഇപ്പ വിളിച്ചു ഞാൻന്ത പറയന്നിട്ട് ഞാൻ എന്നോട് പറയാണ്ട് വാങ്ങിയക്കത് ഇവിടെ സാധംുണ്ട്ോ എന്നോട് ചോദിക്കണം എന്നോട് ചോദിച്ചാല അറിയൻ പറ്റുള്ളൂ ഞാൻ അറിഞ്ഞില്ലേ വിളിച്ച പറഞ്ഞ കുറെ വഴ കുറയും അപ്പൊ പറയും ആ പറ ആമ്മയും പറഞ്ഞാ അതി മനഷ കൊടുക്കൂന്ന് പറയും പിന്നേ പിള്ളേ ഒന്ന ഇതുപലാണും പിന്നേ
ഫുഡിന് അയിനേക്കാൾ ടെസ്റ്റ് മോ ആഹ് ആയിക്ക ആയിക്കോട്ടാ ആയിക്കോട്ടാ